ഹലോ ആ കേക്കുന്നുണ്ടോ. ആഹ് ഓക്കെ നമുക്ക് ആ ഒരു ആഹാര രീതിയെ കുറിച്ച് തന്നെ പറയാം.
ഓക്കെ പറഞ്ഞോളു.
അപ്പൊ ഉച്ച രാവിലെ ഈ ഓവർനൈ റ്റ് ഓട്സ് ഒരു ദിവസം കഴിക്കാ നമ്മൾ ആദ്യം ഒ രു ടൈം ടേബിൾ വേണം അതിന് വേണ്ടി ഒരു ഒരു പറ മെനു മെനു ഒക്കെ തരല്ലേ നമുക്ക് ഹോട്ടലുകളിലൊക്കെ ചെന്നാൽ അതുപോലെ നമ്മളൊരു മെനു തന്നെ തയ്യാറാക്കണം. ഇത് ഞാൻ പറയുന്നതിനോ കേക്കാൻ
ആഹ് ആഹ് ഉണ്ട്. കാര്യം ആഹ്
ഓക്കെ ഓക്കെ അപ്പൊ രാവിലെ ഓവർനൈറ്റോട്സ് ഉച്ചക്ക് നമ്മള് ലേശം ചോ ചോറ് കറി കൂടുതൽ എടുക്കാ. കറി കൂടുതൽന്ന് പറയുമ്പോ നമ്മൾ മീൻകറിയൊക്കെ കോരി ഒഴിക്കും അങ്ങനെ ഒഴി ക്കരുത് കഴിക്കാൻ മീന്റെ കഷ്ണം വേണം കഴിക്കാൻ ചിക്ക ചിക്കൻ
ഞാൻ കഴിക്കാത്തൊരു സാധനാ ഉം
എന്താണ്?
മീൻ കഴിക്കാറില്ല.
ആഹ് മീൻ കഴിക്കണം മീന മീനൊന്നും കഴിക്കാറില്ല
ഒരു മീനും കഴിക്കാറില്ല പൊരിച്ചാല് ഏതെങ്കിലും ഒക്കെ കഴിക്കാറില്ല പക്ഷെ കുഞ്ഞ് മോക്ക് കൊടുക്കുന്നുണ്ട് മീൻ ഉണ്ട് വൈറ്റമിൻ ഡി ത്രീ ഉണ്ടല്ലോ ഡീ ത്രീ കുറവായിരുന്നു
അതല്ലേ
ആഹ്
വൈറ്റമിൻ ഡി ത്രീ കൊറവാ
ആണ് ആണ്
വൈറ്റമിൻ ഡി ത്രീ നമ്മൾ നോക്കണം വൈറ്റമിൻ ഡി ത്രീ മസ് റ്റായിട്ടും വേണം സൂര്യപ്രകാശം കൊള്ളണം
പറഞ്ഞു ഡോക്ടർ ഇതെല്ലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മീനും കൂടെ കഴിക്കണ ടാബ്ലറ്റ് മാത്രം എടുക്കുന്നതിനേക്കാളും നല്ലത് അല്ലാത്ത ഫുഡും കൂടെ കഴിക്കുന്ന എല്ലും ചോദിച്ചു
അതെല്ലേ അത് രാവിലത്തെ പതിനൊന്ന് മണിക്ക് ഉള്ള പതിനൊന്ന് മണിക്ക് മുന്നേു ഒള്ള വെയില് കൊള്ളണോന്നാ പറയുന്നേ
ആ ആ
അപ്പൊ ഇത് ഇതേ ഇതേ പ്രശ്നം എനിക്കു ഉണ്ട് വൈറ്റമിൻ ഡി ത്രീ ഈ വൈറ്റമിൻ ഡി ത്രീയുടെ കുറവ് വന്നത് ഈ പി സി ഓ ടി വന്ന ശേഷമാണ് നമ്മളെ ശരീരത്തിൽ കൊഴു കൊഴുപ്പ് കൂടി എന്റെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് കൊഴു പുകൂടി അതായത് വൈറ്റമിൻ ഡി ത്രീ നമ്മുടെ ശരീരത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തി ഒന്നും കൊഴുപ്പ് അലിഞ്ഞു പോകില്ല
ഉ ഹ ഹ അപ്പ ഇപ്പ മനസ്സിലായി മനസ്സിലായി
ഇതെല്ലാം ഇങ്ങനെ എന്താ പറയാ ആ ഒന്നിന് ഒന്നായി ട്ട് ഇങ്ങനെ ചങ്ങല പോലെ കോർത്ത് കോർത്ത് കിടക്കുന്നതാണ്
ആ ആ
അപ്പം ഫസ്റ്റ് പി പി സി ഒ ടി വന്നു പി സി ഒ ടി വന്ന് പ്രശ് പ്രശ്നം വന്നപ്പോ വൈറ്റമിൻ ഡി ത്രീയുടെ അഭാവം വന്നു അഭാവം മൂലം കൊളസ്ട്രോള് കൂടി കൊളസ്ട്രോള് കൂടി ഫാറ്റി ലിവറും വന്നു കരൾ വീക്കം കരൾ വീക്കം എന്നാണല്ലേ ഫാറ്റി ലിവർ
റ്റി ലിവർതന്നെ
അതെ കരൾ വീക്കം വന്ന് അതെ എനിക്ക് ഫസ്റ്റ് ഗ്രേഡ് ആണ്
ഓ
പറഞ്ഞ ആഹാരം രീതീയന്ന് വച്ചാ ഞാ പറഞ്ഞില്ലെ ഓവർനൈറ്റ് ഓട്ട്സ് രാവിലെ കഴിക്കുക ഉച്ചയ്ക്ക് ലേശം പേടിപ്പിക്കുന്നതല്ല നമ്മള നല്ലതിന് വേണ്ടി പറയുന്നതാണ്
ആണ് അനുഭവത്തിന്ന് പറയുവല്ലേ
അധികം കറികള് ആ ആഡ് ചെയ്യാ തെ കഷ്ണങ്ങള് ഇടുക ഫിഷ് ചിക്കൻ ഈ തോരൻ തോരനൊക്കെല്ല അവിച്ച വെജിറ്റബിള് കഴിക്കുക പച്ചക്ക് കഴി വെജിറ്റബ്ളും കഴിക്കാം
ആഹ് ഹ
പിന്നെ ഫ്രൂട്ട്സ്
ആ ഫ്രൂ
ഇതാണ് എടക്കെടക്ക് വെഷക്കുമ്പോ ആ മീൻ കഴിക്കണം കേട്ടോ മീൻ കഴിച്ചില്ലെങ്കില് എൻ ന്തെങ്കിലൊരു മീന് ങ്കിലും നല്ലൊരു മീനെങ്കിലും കഴിക്കണെ ചാള മത്തി അങ്ങനെ വരുന്ന മീനുകളില്ലേ
ആഹ് ആഹ് ഓച്ചെർ ചെറുതോ ചെറുത് കഴിക്കുന്നതിന ഗുണവില്ല വലുതാണ് കഴിക്കുന്നത് എപ്പഴും കഴിക്കുന്നെങ്കി തന്നെ വലിയ ചൂരെടെ എന്തെങ്കിലും ഒരു പീസോ അങ്ങനെ ഫ്രൈ ചെയ്തോ അങ്ങനെന്തങ്കിലു ഒക്കെയാണ് കഴിക്കുന്നത്
കഴിക്കുന്നതല്ലേ കഴിക്കണം കേട്ടോ കഴിക്കാതിരുന്നാല് ആ കുഞ്ഞിനെക്കെ
അതാണ് പാലും കുടിക്കത്തില്ല ഈ മീനും കഴിക്കത്തില്ല ഈ രണ്ട് സാധനമാണ് പറ്റാത്തത്
മ് പിന്നെ നമു ക്ക് പ്രധാനമായിട്ടും ഷുഗറും കൂടും ഇത് വരുമ്പോ എനിക്ക് ഷുഗറും ബോർഡർ ലൈനിലായി എല്ലാ സ അസുഖങ്ങളും ഇതിന് പുറകെ പുറകേ വരും ഇതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത നമ്മള് അങ്ങ് അങ്ങോട്ട് പോകണ്ട എല്ലാം ഇങ്ങോട്ട് വന്നോളും
ഇതിനപ്പൊ കണ്ട്രോൾ ചെയ്തേ പറ്റത്തോള്ളൂ
ആ കൈയിന്റെ കടച്ചില് വന്നു പേടിച്ച് ട്ട അതായത് പേടിച്ചിട്ട് ആഹാരം കഴി ക്കാത്ത അവസ്ഥയിലോട്ടായി ഞാൻ കാരണം ഞാനത് കഴിച്ചാൽ എനിക്ക് തടികൂടോ എന്റെ അസുഖം മാറില്ലേ എന്നുള്ളൊരു ഒരു ഭീതി മനസ്സില് വന്നു
ഹഹ
മനസ്സിലായോ അപ്പൊ അങ്ങനെയ വന്നപ്പാ ഹ് ഈവനിംങ്ങ് ഞാൻ പിന്നെ ഷുഗറ് മൊത്തം ആഹ് പഞ്ചസാ തെല്ലാം ഞാൻ ഒഴിവാക്കി ഞാന് മിഠായി ഒന്നും കഴിക്കാറ കഴിക്കാതെയായി ഒന്നും കഴിക്കാതെയായി ആ ചായ ഫുൾ ആയി ക്കി ഒഴുവാക്കി എല്ലാം ഒഴുവാക്കി മൊത്തോം ഒഴുവാക്കി അങ്ങനെ ചായ മ ത്തം ഒഴിവാക്കി പിന്നെ ചോ പ്ളേറ്റുകളൊന്നും കഴിക്കാതെ ആയി ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം. ഇപ്പം ഉം ഇല്ല ഇപ്പൊ പഞ്ചസാര കഴിക്കുമ്പോ എനിക്ക് ആ ന് ഓ ക്കാനംവരും
ഓ ഓ ഹോ നമുക്കക്കേ തിരിച്ചാ
ഉം അത് ഒരാഴ്ച പഞ്ചസ ഒരാഴ്ച പഞ്ചസാര കഴിക്കാതിരുന്ന് നോക്കിയേ നമുക്ക് പിന്നീട് പഞ്ചസാര കഴിക്കാൻ തോന്നത്തില്ല
ഉം അങ്ങനൊന്ന് നോ
പ്രത്യേകത അതെ അൻ അതുവല്ല നമുക്കി കീഴ്ത്താടി ഭയങ്കരമായിട്ട് ഉം താഴേക്ക് വരും
ഓ ഇല്ല ഡബിൾ ചിൻ അങ്ങനെ അതുപോലെ
അത് അത് തന്നെ ആഹ് അത് വരുന്നത് പഞ്ചസാര നമ്മള് ഒഴിവാക്കി ആഹ് പലരും ഫേ മറ്റേ ഫേ മുഖ ത്തിന്റെ യോഗ കാര്യങ്ങൾ ചെയ്യാൻ പറയത്തില്ലേ അത് ഓക്കെ അത് ഓക്കെ നടക്കും പക്ഷേ നമ്മള് പഞ്ചസാര ഒന്ന് കൊറച്ച് നോക്കിയെ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും
ഓ ഓ ഓ
ഉം അന്നിട്ട് വൈ ക്ന്നേരങ്ങളില് അത്ര ഇതല്ല ന്നുണ്ടെങ്കി എല്ലാരും പറയും ഗ്രീൻ ടീ കുടിക്കണംന്ന് പറയും ആ എന്റെ ഇതില് ആ ഗ്രീൻ ടീ കുടിക്കുന്ന വെറുതെയാണ് ഒന്നും കുടിക്കണ്ട ആ സാധാരണ ഒരു ഉം ഉം പഞ്ചസാര ഇടാ തെ ഒരു കട്ടനോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചാൽ മതി
ഓ ഓ ഉം ന്ന് അങ്ങനെ ചെയ്ത് നോക്കണം പഞ്ചസാരെയെങ്കിലും ഒന്നും ഒഴിവാക്കിയില്ലെങ്കിലും പഞ്ചസാരയെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമന്ന് നോക്കണം
ആ ആഹാരങ്ങള് മാക്സിമം ഒഴിവാക്കാ
ആഹ
അത് വേണം
പിന്നെ കുഞ്ഞുങ്ങൾക്ക് തടി വെക്കാനൊക്കെ ആയിട്ട് എന്താ കൊടുക്കണ്ടേ അങ്ങനെ എന്തെങ്കിലും അറിയാവോ അതിനെപ്പറ്റി
അത് കുഞ്ഞുങ്ങക്ക് തടി വെക്ക ക്കാനായിട്ട് അതിനെ കുറിച്ച് എനിക്കറിയില്ല ചില പൊടി ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ എന്താ ഏ എത്തക്കപ്പോടിയോ
ആഹ് അത് കൊടുക്കുന്നുണ്ട് മോള് നല്ല മെലിഞ്ഞിട്ടാ അങ്ങോട്ട തടി വെക്കുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞേന്ന് വെച്ചാ ആരോഗ്യം ഉണ്ടായിരിക്കാൻ കൊഴപ്പമ ഇില്ലന്ന് പ അ എന്നാലും നമുക്കൊരു വിഷമമാണല്ലോ
അല്ല ആഹ് പക്ഷേ അത് നിങ്ങൾ നോക്കണ്ട തടിയും കുട്ടിക്ക് ആരോഗ്യം ഉണ്ടോ അത് മാത്രം നോക്കിയാൽ മതി നമ്മളുടെ കുട്ടി തടി കുറഞ്ഞത് കൊണ്ട് കുട്ടിക്ക് ആരോഗ്യ ഇല്ലാന്ന് ഒരിക്കലും കരുതരുത് പാരമ്പര്യാ യി പറ്റും നിങ്ങള് ഇപ്പ മുമ്പേ മെലിഞ്ഞതായിരുന്നോ ആയിരുന്നു കുട്ടിയിലെ മെലിഞ്ഞതായിരുന്നോ പാരമ്പര്യമായിട്ടും വരും മെലിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളും പാരമ്പര്യമായിട്ടും അങ്ങനെ തന്നെയായിരിക്കും കുട്ടിക്ക് വേറെ അ അസുഖങ്ങളോ ഒന്നുംല്ലല്ലോ ആരോഗ്യപരമായിട്ട് ഓക്കെ അല്ലേ
ആണോ ഓക്കെ ആണ്
ആ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു കുട്ടിക്ക് ഒട്ടും വെയി റ്റ് പിന്നെ ഭാരംഇല്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ പിന്നെ ആശുപത്രീ കാണിക്കാം അന്നിട്ട് അവിടെന്ന് പറയുന്ന അനുസരിച്ചേ ചെയ്യാവൊള്ളൂ കാരണം നമ്മളുടെ പിന്നെ ആ ഇതിനകത്ത് വ്യാപാര ഇതിലൊക്കെ ഒത്തിരി ആ ഉം വ്യാജമായിട്ടുള്ള മരുന്നുകൾ എറങ്ങുന്നുണ്ട് അതൊന്നും നമ്മള മക്കൾക്ക് ഇപ്പൊ കൊടു ടാല് അവരെ ആരോഗ്യത്തിന് പ്രശ്നമാവും നമ്മള മക്കളല്ലേ ന നമ്മള മക്കൾക്ക് തടി വെക്കട്ടെ എന്ന് കരുതിട്ട് നമ്മള് കൊടുക്കും പക്ഷെ അത് നാളെ നമുക്കൊരു പ്രശ്നം വരും
ആതാണ്
അതെ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്താ മതി ഇപ്പം ആ നിങ്ങള് ഇതുപോലെ ഏടക് ടകൊക്കെ ഒരു ഇന്റർമെറ്റ് ഫാസ്റ്റിംഗ് പറയും അത് ന്റെ പേരാണ് എടക്ക് എടക്ക് എന്തോ എത്ര എട്ട് മണിക്കൂറ് മറ്റോ ഫുഡ് കഴിക്ക ബാക്കി മണിക്കൂർ പിന്നെ നമ്മള് ഒന്നും കഴിക്കാതിരിക്കുക അന്നെങ്ങാണ്ടേ എനിക്ക് അതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല കേട്ടോ
ആഹ് ആഹ് ഹ
ഉം ഉം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറെല്ലേ വരുന്നത്
ആതാണ്
അത് തന്നെ എട്ട് മണി ക്യൂറ് നമ്മളൊന്നു കഴിക്ക്യാരിക്ക പതിനാറ് മണിക് കുറ് നമ്മള് വ്രിത ഒടി ക്കില്ലെ അതുപോലെ തന്നെ ആഹ് ങ്ങനെ എന്താണ് ഇ പതിനാറ് മണി ക്ക്യൂറില് നമക്ക് വെള്ളം കുടി ക്ക്യാമെന്ന് തോന്ന്ന്നു അങ്ങനൊരിതുണ്ട് നമുക്ക് നമുക്ക് വേറെഷ് ക്ഷീണോ കാര്യേങ്ങളൊന്നും വരത്തില്ല
ഓഹ്
ഉം അപ്പൊ അതൊന്നു നോക്ക് ക്കുന്നത് നല്ലതായിരിക്കാം നമുക്ക് മുന്നോട്ട് നമുക്ക് നക്ക് നോക്കാം ആ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു ഞാൻ പറഞ്ഞ ആ അത തന്നെ അതൊ ന്നു വിളിച്ചാൽ മതി ഞാാനതെപ്പോഴും ഏതെന്തുണ്ടെങ്ക എങ്കിലും ഞാന് പറഞ്ഞു തരാം ഓക്കെ
ഓക്കെ ഓക്കെ താങ്ക്സ്
ഓക്കേ എന്നാ